ആം ആഹ് ഇങ്ങക്ക് മറ്റെ വീട് പണി തൊടങ്ങിയോ?
വീട് പണി തൊടങ്ങിയില്ല ഞങ്ങൾത് ഇങ്ങനെ സ്ഥലം നെരത്തിട്ടേക്കെന്നെയാണ്. ഉം എങ്ങനെ നെരത്തിട്ട് ഇനിയിപ്പൊ പ്രസവം കഴിഞ്ഞിട്ട്ക്കെക്കാരം തൊ ടങ്ങണെ വിയാരിച്ച് ഓല് വന്നതെര്ന്നു ഗൾഫ് ന്ന് നാട്ട്ക്കെ അവള് പിന്നെ ഇങ്ങനെ ഹെ ഹെ വിശേഷായപ്പോ പിന്നെ പിന്നെ അഹ് കാരണം അഹ്‌ കയ്യട്ടെന്ന്
പിന്നെ ഇപ്പ മഴക്കായിലെ ഇഞ്ഞിപ്പ മഴ കഴിഞ്ഞിട്ടേക്കാരം
ആ സ്ഥലം വാങ്ങിക്കേനു
ആ ഞങ്ങക്ക് സെലം വാങ്ങിക്കേര്ന്നു
അപ്പൊ വീട്ട് അടെ ആരൊക്കെണ്ട് ഹസ്ബന്റ് ന് ആരൊക്കെല്ലേ
ഹസ്ബന്റ്ന് ഓല് ഏഴ് ഏഴാളാണ് ആ ഓര് ഏഴാളാണ് മ് രൺ ഒരു മൂത്തച്ചന് രണ്ടളെച്ചമാര് പിന്നെ മൂന്ന് നാത്തൂമാര്
വല്ല്യ കുടുംബാല്ലേ
പിന്നെ ഉമ്മ വാപ്പ മ് മ് ഇഞ്ഞ് ഒരു നാത്തൂന്ണ്ട് രണ്ട്ളച്ചൻമാരുണ്ട്
ഇപ്പ എത്ര മാസായപ്പം
ഇപ്പ അഞ്ചാമാസാ
അ
പിന്നെ ന്നിട്ട് വേറെ എന്തെക്കെ
വേറെന്ത ചായക്ക് കടി
ചായക്കെന്താ അപ്പാണ് ദോശ ഉണ്ടാവൂലെ ഇ കലക്കി പാർന്ന
അ ആ
ഉം പിന്നെ വേഗ ഇണ്ടല്ലോ
ആ അതന്നെ ചോറ് ചോറായൊ ആ അതാണല്ലാ എല്ലാവരെയും അവസ്ഥ ഹി ഹി ഹി നമ്മളെ വീട്ടിലാവുമ്പളേ ഇമ്മണ്ടാക്കും ഏ കേട്ട് കെട്ടിച്ചെടുത്താവുമ്പള് ചോറോ മുത്താനോ ഒക്ക
അക്ക ക്ക മാണം ഇവിടാവുമ്പ പി ആ ഇ വിടാവുമ്പോ പിന്നെ ഒന്ന്ത്തണ്ട ഇമ്മ ഇണ്ടാക്കും ചിലപ്പ ഒന്ന് ഇമ്മാക്ക് ഹെല്പ് ചെയ്തുകൊടുക്കും ഇതാവുമ്പള് ഇത് കുട്ടി കു
പിന്നെ
പിന്നെ എന്തൊക്കെണ്
അവിടെ മ്മക്കെ എങ്ങനെ ഹല്പ് ഇതാക്കോ സഹായിക്കോ
ആഹ മ്മട്ക്കൊക്കെ ചെയ്യും മ്മന്റത്ര മ്മാക്ക് പ്രായോട്ടില്ല പക്ഷെ എല്ലാ മ്മ എടുക്കായിഒന്നുല്ല ഒക്കെ മ്മാക്ക് ഇങ്ങനെ എന്ത ചോറ്ന്തൊക്കെയാണെന്നുണ്ടെങ്കിലൊ- ക്കെ മ്മാക്ക് ഇട്ക്കണം ന്നൊള്ള രീതിയിലാ മ്മാക്ക് ചോറ് ചെല്പം ങ്ങങ്ങള് ഊറ്റി യാലൊന്നും ശരിയാവൂല അങ്ങനെയൊക്കെ നല്ലോണം വെള്ളൊക്കെ പാർന്നിട്ട് നല്ലോണം വള്ളം പാരണം വള്ളം പാർന്നിട്ടെന്നേ ഊറ്റണം പറ്റൂല അപ്പോത്തിന് മ്മാ ആഹ അങ്ങനെ അപ്പൊ പിന്നെ ചീത്തൊന്നും പറയൊന്നുംല്ല. മ്മായിട്ടും ചെയ- ചെയ്യുമ്മ
അതായിട്ടായി കട്ടിയായി നിക്കണൊന്നും ഇഷ്ടല്ല. ഓല്ക്ക് വെള്ളം പാർന്ന് വെള്ളം പാർന്ന് കൊ - കൊഴുപ്പില്ലാതെ
കൊഴുപ്പില്ലാതെ കിട്ടണം പിന്നെ ഞാനൊക്കെ ഞാനും ഇന്റെ ചെറിയ മൂത്തച്ചിയൊക്കെ എന്നുണ്ടെങ്കിലൊക്കെ- ഉമ്മ വന്നങ്ങണ്ട് ശരിയാക്കി തരും ഞങ്ങ ചെറുതല്ലേ പറഞ്ഞുങ്ങണ്ട് ഉം അതോണ്ട് അങ്ങനെ വരില്ല
ഏ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയോ
ഉം കൊറച്ചൊക്കെ ആയി
ഏ എങ്ങനെ
നേരമില്ല അക്കെ
ഏ
ഉം ഉം പിന്നെ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടോ
എന്റത് അഞ്ച് ആറ് കൊല്ലൊക്കെ ആയി ഉം ഉം
ഉം വല്യ കുട്ടി എത്രേലാ പറഞ്ഞേ
വല്യ കുട്ടി എൽ കെ ജി ല്
ആ എൽ കെ ജി ല് ലെ ഉം പിന്നെ ഇപ്പം അവിടുത്തമ്മേ
അവിടെ അവിടെ ഉമ്മ ഉണ്ട് പക്ഷെ ഉമ്മാക്ക് തണേ ബ്ലോക്കിന്റെ കഴിഞ്ഞക്ക്ണേ അതോണ്ട് വല്ലാതെ- ഉമ്മാക്ക് ഇടയ്ക്കിടക്ക് അസുഖങ്ങള് വര പിന്നെ ഷുഗർ ഉണ്ട് ഉമ്മാക്ക് ഷുഗർ ഉണ്ടാവുമ്പളും ക്ഷീണംവും കൊയ്ക്കും ആയിട്ട് അങ്ങനെ-
ആഹ
എന്നാലും ഞമ്മളന്നേ ഒക്കെ ഇതാക്കണത്. പിന്നെ നാത്തൂനും കുറേ ഹെൽപ് ചെയ്തരും ആ കൊറെ ഇതാക്കി തരും അതുകൊണ്ട് ഇപ്പ നമ്മുക്ക് കൊ - കൊഴപ്പല്ല കാരണം എനിക്ക് ഇങ്ങനെ ഇതായൊണ്ടേ ഗർഭിണി ആയൊണ്ട് പിന്നെ അതിനുള്ള ക്ഷീണം കൊയക്കും ണ്ടാവും പിന്നെ ചെറിയ കുട്ടിക്ക് രണ്ട് വയസായി- പറ്റുള്ളൂ അപ്പൊ അതിന്റെ അതയ്നെ നോക്കുമ്മാണം ഇനിക്ക്- വീട്ട്ത്തെ പണിട്ക്കുമ്മാണം ഓല് പിന്നെപ്പ പുത്യാപ്ല പിന്നെ രാവിലെ തന്നെ പോകുമ്പ- ഓല് വരണേ കൊറെ നേരം കൈയും ചെയ്യും അ അങ്ങനെ- അങ്ങനെക്കേണ്. ഓല് ഓല്ക്കെന്താ കൂലിപ്പണിയായിട്ട് അങ്ങനെ
ആ ആ പിന്നെ മ്മ എടുക്കും ഉമാക്ക് പ്രായൊക്കെ ഇണ്ട് മ്മാക്ക് പ്രായച്ചാല്- ഉം വല്യ താത്തൂന് കെട്ടിക്കാറായ കുട്ടിയുണ്ട്
ഏ അപ്പൊ കൊറച്ചൊക്കെ പ്രായംണ്ടല്ലോ
ആ അത്യാവശ്യം പ്രായ പക്ഷെ ഉമ്മ ഉമമാക്ക് വേദനക്ക ഉമമാക്ക് നല്ല വേദന- കാര്യങ്ങളൊക്കെ ഉണ്ട് വേദന വെച്ചാല് കൈയിലു കാലിന്റെ മുട്ടിനൊക്കെ തേമാനം അങ്ങനത്ത പ്രശ്നങ്ങളൊക്കെന്നെ വരുന്നാലും ഉമ്മ അങ്ങനെ എടുക്കും ഉമ്മാടെ എന്താ പറ എടുക്കണ്ട പറഞ്ഞാലും ഉമ്മക്ക് ചെയ്യണത് ഉമ്മക്ക് ചെയ്യണം
ആഹ് ആഹ അതന്നെ
പിന്നെ അങ്ങൾ ചെയ്യലുണ്ട്
ചെലൽക്ക അങ്ങനെയണ നമ്മള് ചെയ്താലോ ഒരു റാത് ആവൂല അവർ അവരും കൂടി എന്റെ- ഓല അവിടെ അങ്ങനെൊന്നുമല്ല നമ്മള എന്ത് ചെയ്താലല തിന്നും തോന്നണ്ട മളെ
ആഹ ഇക്കാ ഒന്നുമല്ല പക്ഷെ എന്നാലും എന്താ പറയാ ഞാനിങ്ങനെ ഇമ്മാക്ക് കൃത്യ ചെയ്യലണ്ട് ഏതാന്നാലും ഇപ്പം ചോറ്ണ്ടൊ ഇപ്പ ഞങ്ങളൊക്കെ വെച്ചാലും ഇമ്മ എന്തേലൊക്കായിട്ടു പിന്നെ ഇമ്മ വകായിട്ട് എന്തലൊക്കെണ്ടാ
ഏ ഏ
വെറുതെ വെറുതേടുക്ക്ണ മാ ഇതായിട്ടല്ല ഉം ഞാൻ ചോറൊക്കെ നേരത്താവും ചോറ് നേരത്താവുച്ചാല് ഞാനായാലും ഉം ഇന്റെ രണ്ട് മൂത്തച്ചിയാളൊക്കെ ജോലിക്ക് പോവ്ന്നുണ്ട് ഏഹ് അപ്പം ഏ അപ്പൊ ഒമ്പത് മണി പത്തുമണിയാകുമ്പത്തേന് ഏകദേശം പരിപാടികളൊക്കെ കഴിയും പിന്നെ അടുക്കള തൊടക്കാന് അങ്ങനത്തക്കെ ഇണ്ടാവുള്ളു അത് പിന്നെ വല്ല്യ താത്ത അങ്ങനെ ചെയ്യും
ഏ
ഉം അടുക്കള തൊടക്കാന് പിന്നെ ആ അകൊക്കെ തൊടച്ചിട്ടുണ്ടാവും അട് ക്കള പിന്നെ ലാസ്റ്റ്ല്ലേ തൊടക്ക എല്ലാ പണി കഴിഞ്ഞിട്ട് അപ്പൊ അതും ആ ഞാന് കയറിയിട്ടുള്ളൂ ഉം സ്റ്റാർട്ടെയ്തിട്ടുള്ളൂ ഞാനെ അക്കൗണ്ടന്റായിട്ട് ആ അപ്പൊ പിന്നെ ആ പെട്ടെന്ന് പണിയാളൊക്കെ വേം കഴിച്ചും ആഹ് അപ്പൊത്തിന് കുട്ട്യാൾക്ക് ഫുഡ് ഫുഡുമൊക്കെ വേണ്ടെ ഓലൊക്കെ സ്കൂൾ പോണോ കുട്ട്യാള ഉം ഉം കുട്ട്യാളെ സ്കൂൾക്ക് പറഞ്ഞേക്കും ഓല്തൊക്കെ ഓലൊക്കെ റെഡിയാക്കിട്ട് നിക്കും ഉം മദ്രാസക്ക് പോവുമ്പതന്നെ ഏകദേശം റെഡിയാവ ല് കഴിയ്യും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വണ്ടി വരും സ്കൂള്ത്തെ വണ്ടി പിന്നെ ഫുഡൊക്കെ ഇമ്മ കൊടുക്കും
ആഹ് ആഹ് ഏ
കാക്കൂനൊക്ക പിന്നെ ഇമ്മെടുത്ത് കൊടുക്കും പിന്നെ ഓലങ്ങനെ സ്കൂൾക്കുള്ള ഉം സാധനങ്ങളും എന്തൊ ക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അട്ത്താ അതൊക്കെട്ത്ത് ഓലങ്ങനെ പോവും പിന്നെ ചെറിയ കുട്ടിനെ പിന്നെ അങ്കലവാടീക്കാക്കും പിന്നെ വന്നാലും പിന്നെ ഇമ്മന്നെ നോക്കും നോക്കാച്ചാല് ആ ഹസ്പ്പന്റുണ്ടാവും ഹസ് ബന്റ് നാട്ടിലന്നെല്ലേ അവര്ക്ക് സ്വന്തായിട്ടുള്ള ഷോപ്പാണ് അപ്പൊ ആ അവിടുന്ന് ഓല് ഫുഡഴിക്കാനൊക്കെ രണ്ട് മണി ഒക്കാവുമ്പള വരാ രണ്ട് മണി ആവുമ്പളാ വരാ മൂന്ന് മണിയൊക്കാവുമ്പോ ഓളെ പോയികൊണ്ടരും പിന്നെങ്ങനെ ഓലങ്ങനെ പോവും പിന്നെ ഇപ്പോ ആ അഞ്ചരാ അഞ് അഞ്ചരാക്കാവുമ്പത്തേനും ഞാനും വരും
ഏ ഏ ഏ എല്ലാരും ജോലി ക്കോല് പോണ്ടാള്ക്കാരല്ലേ ഉം
ഒരുത്ത ഒരു താത്തക്കാടെ അടുത്തന്നെയാണ് എടുത്തൊരു ഷോറൂമിൽ തന്നെയാണ്ത്
ആ ആ
ഓഫീസ് വർക്കായിട്ടെന്നേണ് മറ്റോല്ക്ക് പിന്നെ കൊറച്ചു ദൂ ഓന് ടൗണിലായിട്ടാണ്
ഏ അവർക്ക് മക്കളാക്കല്ലേ
ആ എല്ലാവർക്കും മക്കളുണ്ട് ഒക്കെ ഈ പ്രായം തന്നെ വല്ല്യ താത്താക്ക് മാ ത്രള്ളൂ ആ കൊറ്ച്ച്
വല്ല്യ കുട്ടി വല്ല്യ കുട്ട്യാള് ബാക്കിയൊക്കെ ഏകദേശം ഈ പ്രായത്തിലുള്ള കുട്ട്യാളാ മൂന്നിലും രണ്ടിലും ഒക്കെള്ള കുട്ട്യാളാ
അപ്പങ്ങളല്ലാരും പോയാ ഉമ്മ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളു
ഇമ്മിം വല്ല്യ താത്തിണ്ടാവും
താത്ത പോണില്ല
ഉം വല്ല്യ താത്ത പോണില്ല രണ്ടാമത്തെ താത്തിം പോണുണ്ട് ഉം ചെറിയ താത്തിം പോണുണ്ട്
എ ഏ
ഉം
അങ്ങനെ
ഒറ്റയ്ക്കന്ന് പറയാനാണെങ്കിലും അ ഞങ്ങളെ വീടൊക്കെ എങ്ങനാ വെച്ചാ എട്ത്ത്ടുത്തണ വീടാ ണ്
ഏ
അപ്പൊ പിന്നെ ഒറ്റക്കാ അങ്ങനെരു പ്രശ്
ഒറ്റക്ക് ആ അതന്നെ തർവാട്ന്റെ എട്ത്തെന്നെ ഏ യിക്കാരല്ലേ ഉം ഉം
വാസിയളൊക്കെ ഇങ്ങനെ എട് ത്തട്ത്താണ്.
എ ഏ
അ പിന്നെ അങ്ങനെ ഒറ്റക്ക ആകോന്നുള്ള ഒരു തോന്ന് അങ്ങനെ ഒരു തൊന്നുല്ല
ഉം
പിന്നെ അവിടെ എപ്പ്ളുങ്ങനെ ആരേലൊക്കെ ആയിട്ട്ണ്ടാവും പിന്നെ അവിടെ ഒരു കുനാട് അടുത്ത തന്നെയാണ് പണി ഫോണിന്റെ ഇന്തിന്റൊക്കെ ഇതൊക്കെ ഇണ്ടാവുല്ലേ എന്താ പറയാ കവറ് പോച്ച അയിന്റെ ക്കെ ഹോൾസെയിലിന്റെ
ആഹ ആഹ എ ഏ അ ഈ പാട്സായിട്ട് അങ്ങനെ
ആ ആഹ് എല്ലാ സാനം ഇണ്ട് ഡിസ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കാക്കു അവിടെത്തന്നെയാണ് കാക്കുന്റെ റൂമുകളൊക്കെ പ്പ കാക്കുണ്ടാവും അധികം വീട്ട്ല് ഉം ഒരു അപ്പർത്തെ ആ ഇല്ല ഉപ്പ മര്ച്ചിട്ട് പ്പൊ മൂന്നു കൊല്ലായി.
ഏ എന്താ സുഖല്ലാതെ ഇതായെ
ഉം ആ സുഖല്ലാ കൊഴപ്പൊന്നും ഇല്ലനോ പിന്നെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ വെയ്യാതായിട്ടേ അങ്ങനെ ഇ ഇങ്ങനെ അവനാന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നല്ലാതെ നടക്കാന നടക്കും പക്ഷെ എന്നാലും നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടേ ന്നു പിന്നെ ശു ഗറും അങ്ങൻത്തെ പ്രശ്നക്കെ ഇ ണ്ടായതോണ്ട് അങ്ങനെ ഹോസ്പിറ്റല്ലേ നു പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്നാണ് വെല്ലാതങ്ങനെ ഇപ്പ കടന്നിട്ടില്ല. വയ്യാതെ ഇങ്ങനെ കെട്ന്നിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ കടക്ക ച്ചാല് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കീനു പ പണിച്ചാല് ഈ ന്താ പറയാ ഈ ആക്സസറീസ് ല്ലേ ഇരുമ്പിന്റിം ഇതിന്റൊക്കെ അയി ന്റെ ഉം അയിന്റെ ഇതായിനു ഒന്നിച്ചെടുത്ത്ങ്ങാണ്ട് പിന്നെ പാട് സായിട്ട് വിക്ക അങ്ങനൊക്കെയ അതൊക്കെ ചെയ്തീനു അവ്ടെ ഇരുന്നിട്ടാണെങ്കിലും പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഷുഗർ എന്താ കൂടിട്ട് സോഡിയം അങ്ങനെ അങ്ങനത്തെ സംഭങ്ങളൊക്കെ കൂടിട്ടേ ആ പെട്ടെന്ന് വയ്യാതായി പിന്നെങ്ങനെ കൊറെ കാലം അങ്ങനെ, കേടക്ക അങ്ങനെന്നും ഇല്ല ഏറി പോയാ ഒരു പതിനഞ്ചിസം ഒരു മാസം ഒക്കെ ഒള്ളൂ ഇങ്ങനെ ബെഡിലായിട്ട് ഇങ്ങനെ
ഉം ഏ
ഉം അല്ലാതെ കെട്ന്നിട്ടോ എന്താ ഉമ്മാക്കണെങ്കി നോക്കാനച്ച നോക്കിം ചെയ്തു ന്നാ ഉമ്മനായിട്ട് അങ്ങനെ ആരെയിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും ഇല്ല ഇങ്ങനെ ഉം
ന്നായിക്കോട്ടെ ആഹ് ഓക്കെ ശെരി.